ആഹ് ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം കേൾക്കാം പറഞ്ഞോ
എന്താ വിശേഷം
നല്ല വിശേഷം അവിടെ മഴയുണ്ടാേ
ഹലോ ഇല്ല മഴ ഇല്ല ഇവിടെ നല്ല വെയിലായിരുന്നു ഇല്ല മഴ ഇല്ല ഇന്ന് വൈകുന്നേരം ചെറിയ മഴക്കാറ് വന്ന് പോയിട്ട് പിന്ന മഴൊന്നും പെയ്തിട്ട്
ഇല്ല ഇവിടെ ഭയങ്കര മഴ ഭയങ്കര മഴ
ഇപ്പോള രാത്രി ആഹ്
ആ നാല്
ആണോ ഞാൻ തമിഴ്നാടാണേ
ആഹ്
ആഹ്
തമിഴ്നാടെവിടേ
തമിഴ്നാടാണേ ഞാൻ പഠിക്ക്യാ തമിഴ്നാട് ഈറോഡ് നിന്നിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഈറോഡെന്താ പഠിക്കുന്നേ
ഞാൻ ഒക്ക്യുപ്പേഷണൽ തറാപ്പി പറഞ്ഞൊരു കോഴ്സ് പഠിക്ക്യാ
ആഹ് ആഹ് ആഹ്
ഇങ്ങളെന്താ ചെയ്യണേ
ഞങ്ങള് ഞാൻ ഹൗസ് വൈഫാണ്
ആഹ്
ആഹ് ആഹ്
ഏഹ് ഇപ്പൊ എത്ര വരെ പഠിച്ചു
ഞാൻ പ്ലസ് ടു
ആഹ് കുട്ടികള്ണ്ടോ
രണ്ടു പേര് മോൻ പ്ലസ് ടുവിന് പഠിക്കുന്ന് മോള് നയൻതില് പഠിക്കുന്നു
ആഹ് വല്ല്യ കുട്ടികളാ
വല്ല്യ കുട്ടികളാടാ കാരണാ ഏഹ് ഏഹ് പതിനെട്ട് വയസ്സില് കല്യാണം കഴിഞ്ഞടാ പ്ലസ് ടു കഴിഞ്ഞ് അന്നത്ത് ത്ത തലമുറക്ക്യറിയില്ലല്ലോ പഠിക്കണോന്ന് ഭയങ്കര ഇതായിരുന്ന് അപ്പം
ആഹ് എന്റെ ഉമ്മമ്മാക്ക് പതിനാറ് പതിനാല് വയസ്സില് കല്യാണം കഴിച്ചിക്ക്ണൂ
ആഹ് ഇവര് ഇവരേ ഇവര് പറഞ്ഞു പഠിപ്പി ക്കാമെന്ന് പറഞ്ഞടാ ഞാൻ ഡിഗ്രിക്കെല്ലാം കൊടുത്തപ്പളാരുന്ന് ഇവിടെ കല്യാണം മനസ്സിലായോ അട്ട് അട്ട് വാപ്പ ഇല്ലാരുന്നെടാ ഉമ്മയാ വളർത്തിയത്
ആഹ് ആഹ് ആഹ്
അപ്പാ ഇവർക്ക് ആഹ് ഉമ്മാടൊരുമ്മ ഒണ്ടായിരുന്ന് അവർക്ക് അവര് പണ്ടത്താൾക്കാരല്ലേ അവർക്ക് ഇത്
പഠിപ്പിക്കാനൊന്നുവില്ലാ
ആഹ് അവര് ബഹളം ചെയ്തു പ്ലസ് ടു ന് നല്ല മാർക്ക് ഒണ്ടായിരുന്നു അന്നേരം ഞാൻ ഡിഗ്രിക്കെല്ലാം അവടെ കൊടുത്തായിരുന്നു എസ് എം കോളേജീ കൊടുത്ത് എനിക്ക് എന്റെ കല്യാണത്തിന്റന്നാ എനിക്ക് എസ് എം കോളേജീന്ന് ഇന്റർവ്യൂവിന് വരുന്നത് അപ്പ ഇവര് പർ റഞ്ഞ് കല്യാണം കഴിക്കാം പഠിപ്പിക്ക്യാം കൊഴപ്പവില്ല എന്ന് പറഞ്ഞ് അങ്ങനൊക്കെ പറഞ്ഞാ ഇവര് കല്യാണം നടത്തിയത് പക്ഷേ സമയായപ്പം അവര് കാല് മാറി
അയ്യോ
ഉം പറ്റത്തില്ല തമിഴ്നാട്ടിലാടാ അവർക്കീ ബ് ഉം പിന്നെ ഈ ക കർട്ടന്റെയൊക്കെ വർക്കാ
എന്തിന്റെ
കർട്ടന്റെ കർട്ടൻ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഇവടെന്താ കമ്പിനിയാണോ അതോ ഇവടെ കടേണോ
ഓ അവിടേം ഉം ഇവിടുന്ന് സാധനം എടുത്തോണ്ട് വന്നവിടെ ഒരു ചെറിയ കട പോലെ
ഓ അങ്ങനങ്ങനെ ആഹ്
ര് മൂന്ന് ചേട്ടന്റെ ചേ അദ്ദേഹവും രണ്ടനിയമ്മാരും
ആന്നാ അവരപ്പ നാട്ടിലന്നെ ഇള്ളവരാണോ അതോ
അനിയൻമാര് നാട്ടില് നാട്ടില് നാട്ടിലാടാ അവര് നാട്ടിത്തന്ന ആഹ്
ആഹ് അപ്പിത് തമിഴ്നാട്ടിലേത് ഭാഗത്താ
ആഹ് എന്തോ പാറശ്ശാല
ഏഹ്
പാറശാല
അല്ലെന്നു ഇതേതാ സ്ഥല ഡിസ്ട്രിക്റ്റ് ഏതാ
എൻ ഞങ്ങള് കൊല്ലവടാ
ഇങ്ങളല്ല ഈ തമിഴ്നാട്ട്ത്തെ ഭാഗേ തമിഴ്നാട്ടില് എത് വാത്താ
എനിക്കറിയില്ല പാറശാലേന്ന് പറയും ആ ആദ്യമേ കോയമ്പത്തൂരായിരുന്നു പിന്നെ അനിയന് ഒരു ആക്സിഡന്റ് പറ്റിയാര്ന്ന്
അയ്യോ അതെന്തണ്ടായി
അത് ഇവിടെ വെച്ച് ഒരു ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതാ അയാ ക് ആ ഡ്രൈവിംഗ് പഠിച്ച് ബ്രേക്ക് കിട്ടിയില്ല ആളിനെ ഏഹ് ഇവൻ സെയ്‌ എന്തുവാ ഈ മതിലിനോട് ചേർത്ത് ഇടിച്ച് കളഞ്ഞ് അന്നൊക്കെ അന്ന് തമിഴുന്ന കോയമ്പത്തൂരാരുന്നു പിന്നെ. കോയമ്പത്തൂരോട്ട് പോയില്ല പിന്നെ ഇങ്‌ ങ്‌ എപ്പം തമിഴ്നാട് കേരള ബോടല്ലേ പാറശാല അപ്പം ഇപ്പ അവിടെ ആഹ് എനിക്കു അറിയത്തില്ല
പോയിട്ടുണ്ടോ വന്നിട്ടുണ്ട് ഇങ്ങട്ട് തമിഴ്നാട് വന്നിട്ടുണ്ടോ?
ഇല്ലടാ ഇല്ല ഇല്ല ആകപ്പടെ ഞാൻ എന്റെ വീട് ഈ വീട് അതാ
വേറെ പൊറത്തേക്ക് യാത്രൊന്നും ചെയ്തിട്ടില്ല
ഇല്ല. അവർക്ക് അതിനോടൊന്നും ത താൽപ് എനിക്ക് പോകാനൊക്കെ ഇഷ്ട അവർക്ക് അതിനോടൊന്നും താല്പര്യവുള്ളോരല്ലടാ
ആഹ് അപ്പങ്ങക്ക് പിന്നെ പഠിക്കാനൊന്നിനും
വിട്ടില്ല ടവര് പഠിക്കാവന്നും പറഞ്ഞാ കല്യാണം നടത്തിയേ ഇവിടെ വന്നപ്പം ആദ്യമേ ഇന്ന പോയി അഡ്മിഷൻ എടുക്കട്ടെ ചോദിച്ചു അമ്മായമ്മയുടെ ഫസ്റ്റ് ഡയലോഗ് പിന്നെ എന്തുവാ ഉം ആഹ് ഇവിടെ പഠിപ്പിക്കാനല്ല വീട്ടിലെ കാര്യങ്ങ അപ്പൊ ഞാ ൻ പറഞ്ഞു വീട്ട്ലെ കാര്യങ്ങൾ അന്നന്നും ഞാൻ പതിനെട്ട് വയസ് ഒന്നും അറിയ ത്തില്ലല്ലോടാ പ്ലസ് ടു കഴിയുന്ന സമയടാ ഒന്നും അറിയില്ല കാ ളിച്ചു നടക്കുന്ന പ്രായം അന്നേര ഇ വിടെ വരുമ്പം ഇവിടെ അന്ന് നാത്തു ഏഹ് ഇത് അണ് ‌ ഇദ്ദേഹത്തിന് ഒരു പെങ്ങളുണ്ട്
അഹ് ആഹ്
അവരെ കല്യാണം കഴിച്ച അവര് ഡെലിവറി കഴിഞ് അവിടെ കിടക്കുവായിരുന്നു
അപ്പ പിന്നെ എന്തായാലും പൂവണ്ടന്നായിട്ടുണ്ടാവൂല്ലേ
ആഹ് പോവണ്ടന്നായി വഴക്കായി പിന്നെ വിട്ടില്ല. അപ്പം പിന്നെ മോൻ ജനിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അന്നേരം പത്തൊമ്പത് വയസ്സായില്ലാ. അപ്പം പ പത്തൊമ്പത് അവന് രണ്ടു വയസ്സായപ്പോ ഞാൻ ചോദിച്ചു എന്റെ പഠനം ഇതാവട്ടെ എന്ന് അയിനും സമ്മതിച്ചില്ല ഇല്ല അന്നേരം ചോദിച്ചു നിന്നെ പഠിപ്പിക്കുവോ നിന്റെ മോനെ പഠിപ്പിക്കുവോ അങ്ങനെ ആഹ് അല്ലേടാ ഇപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്ടാ പഠി ഒരു ജോലി ഇല്ലാ...
ആഹ് അതെ ശരിയ. ഉ ഇപ്പൊ ഇപ്പത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞ് യ് ഞാല് ഴിഞ്ഞാല് പൈസക്ക ആയാലും ഒക്കെ ഭയങ്കരല്ലാതും ഒരാള് മാത്രം ആയി ആയാലും ഒന്നും ആവില്ല രണ്ടാളും പണിയെടുത്താലൊക്കെ തന്നെല്ലേ
ഉം ഇപ്പന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്ന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയി ജീവിക്കുമ്പോ അവരുടേതായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ കേൾക്കണം
ആഹ് അതന്നെപ്പ ഇന്നോടപ്പന്റെ ഞാനിപ്പം ഇന്നോട്പ്പ ഇന്റെ കുടുംബക്കാരൊക്കെ അങ്ങനെ പറയാ പഠിച്ചോളട്ടോ പഠിച്ച് നല്ല അഹ് ജോലി ആയിട്ട് കല്യാണം നോക്കിയാ മതി അല്ലെങ്കി ഇപ്പം ഇന്റെ കൊറെ ഭാബിമാരൊക്കെ പറഞ്ഞ പോലെ പ്രശ്ന ഉണ്ടായിട്ടന്നല്ല അവിടെ പക്ഷെ എന്നാലെ നമ്മള ഒരാളുടെ മുന്നിൽ നമ്മളുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് എന്തെങ്കിലും ചെറിയെ ഒന്ന് അപ്പുറത്തേക്ക് ബസ്സിന് പോണം എന്നുണ്ടെങ്കിൽ കൂടി നമ്മള് പൈസ അവരെ ന്ന് മേടിക്കണം അപ്പൊ സ്വന്തം കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞു തരാറുണ്ട് ആഹ്
ഇപ്പം മനസ്സിലാാവത്തില്ല നമ്മള് ഒരാള കീഴ താമസിക്കുമ്പോൾ അയാടെടുത്ത് എല്ലാ കാര്യത്തിനും നമ്മളീ പൈസ ചോദിക്കുമ്പോ വല്ലാത്ത ബുദ്ധി ട്ടാ മനസ്സിലായോ! അപ്പൊ അവർക്കും ദേഷ്യം വരും എന്ന വച്ചാൽ മൊബൈല് റി ചാർജ് ചെയ്യാനാലും ഈ പറഞ്ഞോണം ഒരു ബസ് കൂലിക്ക ആന്നാലും അവരുടെ മുന്നിൽ ചെല്ലുമ്പോ അത് വല്ല്യ പാടാ ഇപ്പൊ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിക്കാനായാലും ഭക്ഷണം കഴിക്കാനാലും ലും നമുക്ക് എവിടെ പോകാനാന്നേലും അവരുടുത്ത് ചെല്ലണ്ട ഇപ്പഞ ഞാൻ എല്ലാരോട് ത്യം പറയുന്നതാ കല്യാണം അല്ല പ്രാധാന്യം പഠിച്ചൊരു ജോലി വാങ്ങിക്കുക അതാവുമ്പോ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഞാൻ ഇവിടക്കുള്ളള്ളരുടെ അടുത്ത് പിള്ളാരെ കട്ടിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും ചുമ്മാത മക്ക ളെ നിങ്ങൾ സമ്മതിക്കരുത് കാരണം പഠിച്ചരു ജോലി അതാണ് മെയിൻ അംബീഷൻ. വിവാഹല്ല വിവാഹ മൂത്തത് മോന
ആഹ് ആഹ് മോനിപ്പ എന്താ പ്ലസ് ടു എന്താ പഠിക്കണുന്നത് ഏഹ് എന്ത് എടുത്ത്ക്ക്ണ ആഹ് ഞ്ഞിവൻ എന്താ എന്താ അത്ര ഇഞ്ഞി പഠിക്കാൻ പോണത്
അവന്ക്ക് പോളിടെക്നിക്കിന് പോകാനടാ താല്പര്യം കാരണം എല്ലാം അഴിച്ചു പണിയാ
ആഹ് അഹ്
ആന് അതാ മോള് നയൻത്തിൽ പഠിക്കുന്ന അവക്ക് പിന്നെ നല്ല എന്തോ മെഡിസിന് പോകാനാടാ താല്പര്യം ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടറിന ഡോക്ടർ പഠിക്കാനാ അതവിടെ അവിടെ കുഞ്ഞിലേ ഉള്ള ആഗ്രഹം പഠിപ്പിക്കണം
ആഹ് അങ്ങനെ
ആഹ് പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ലടാ നല്ല പഠിക്കുട കുഴപ്പ പ്പല്ല. അല്ല അൽ അൽഹംദുരില്ലാ നല്ല പോലെ പഠിക്കവടാ അവൾ മെന കെടും കാരണം എത്ര എത്ര സ്ട്രഗിൾ ഏതാലും കുഞ്ഞെടുക്കും കാരണം ഇപ്പൊ ഭയങ്കര ഇതാണ് തുമ്പികളെ കൊണ്ട് കല്ലടിപ്പിക്കുന്നണ്ട് സമയമില്ല രാവിലെ ആറ് മണിക്ക് അഞ്ച് മണിക്ക് ഉണെന്ന് എഴുതാനും എന്തേങ്കലും ഉണ്ടെങ്കിൽ എഴുതു ആറ് മണിക്ക് ക്ക് മദ്രാസേ പോണം
ആഹ് ആഹ്
ഏഴേകാല ആകുമ്പോ ഇവിടെ മദ്രാസ് നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കൂടെ അതും മുൻതൂക്കാൻ വേ
അതെ വേണല്ലോ ഞാ പത്താം ക്ലാസ് വരെ പഠിച്ചിണ്ടായിരുന്നു
ആഹ് ഈ ഈ ഒരു വർഷം കൂടെ പോട്ടെ
പ്ലസ് വൺ പ്ലസ് ടു ഇല്ല അല്ലെങ്കി പിന്നെ പ്ലസ് വൺ പ്ലസടും പോയായിരുന്നു
ഇപ്പ ഉണ്ടായിരുന്നടാ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പ ഉണ്ട്
അതല്ല ഞങ്ങള് ചില മദ്രസയിലെ ഇങ്ങനെ അംഗീകാരം കിട്ടിട്ടുണ്ടാവില്ല ആഹ് മദ്രാസക്കെ ആഹ് ഞങ്ങളവിടെ പ ത്ത് വരെ ഉള്ളൂ പ്ലസ് വൺ പ്ലസ്ടുല്ല ചില സ്ഥലത്ത് പറഞ്ഞാ ഏഴ് വരെണ്ടാവുള്ള എട്ട് ഒൻപത് പത്തിന്ണ്ടാവില്ല
ആഹ് ഇപ്പൊ അവിടെന്ന് ഏഴേകാല ആ കുമ്പോം വരും വന്നിട്ട് എന്ത് വേലും നിന്നോണ്ട് തിന്ന് ട്ട് ബാഗുമായിട്ട് പോകുക ട്യൂഷൻ ഏഴരക്കാ
അയേ ഫുള് ഇതാണല്ലേ അപ്പൊ അപ്പൊ വൈകുന്നേരം ട്യൂഷൻ എന്തേലും നോക്കി കൂടെ
ആഹ് വൈകി ട്ട് ട്യൂഷൻ ഉണ്ട് അവിടുന്ന് ബസ് ഇറങ്ങി ട്യൂഷനും കേയറിയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കന് ആറേകാല ആവും പിന്നെ വന്ന് ട്യൂഷൻ ട്യൂഷൻ ഉണ്ട്
അതെന്താ എന്തിനാ അഅങ്ങനെ
ഇപ്പോഴത്തെ പാഠ്യഭാഗം വല്യോടാ ട്രസ് ഇതാണ് ഭയങ്കര ഇതാ കഷ്ടവാ ഒന്നോർത്ത കഷ്ടവാ ആഹ്
സി ബി സി എങ്ങനാണോ?
അല്ലടാ കേരള സിലബസാ.
അതെന്താ സംഭവം ചെ ഞാൻ അങ്ങനെ പറയല്ല ഇതിപ്പോ കുട്ടിക്ക് ഫുള്രി ക്കാനോ നിക്കാനോന്നിനും സമയ ഉണ്ടാവില്ലല്ലോ?
വിടെ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോ ഞായറാഴ്ച എഴുതാൻ കാണും. കാരണം ഗവൺമെന്റ് ഞാൻ എപ്പോഴും ഇപ്പോ ചിന്തി ന്ന കാര്യംന്ന്റിയോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫീസ് കൊടുത്ത് സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇച്ചരി പൈ സ പോയാലും ബെറ്റർ സി ബി എസ് ഇ കാരണം ഈ ഗവൺമെന്റ് സ് സ്കൂളിലെ ടീച്ചർമാർ സ്കൂളിൽരുതി ഒന്നും പഠിപ്പിക്കത്തില്ല നോട്സ് കൊ ടുക്കത്തില്ല എല്ലാം ഇങ്ങ് കൊണ്ട് കൊടുത്തു വിടുക ഈ അവിടുത്തെ ഇവിടു ത്തെ എല്ലാം കൂടെ ആവുമ്പോ
അഹ്‌
അഹ്‌ ഭയങ്കര നോട്ടസ് ഒരു ടീച്ചർമാര് നോട്ട്സ് കൊടുക്കത്തില്ല.
ആണോ ഞാനിപ്പം ഞാനും കേരള സിലബസക്കെ തന്നെ ആയിരുന്നുട്ടോ. ഞാന് എൽ കെ ജി യു കെ ജി മാത്രം ഹേ സി ബി എസ് ഇ ആയിരുന്നു പിന്നെ ഒന്ന് മുതല് എന്താ പറയാ? പ്ലസ് വൺ പ്ലസ് ടു വരെയും കേ ആ അല്ല ടെൻത്ത് വരെയും കേരള സിലബസ് എന്റെ അനിയതിം അനിയനൊക്കെ അങ്ങനെ തന്നെ പക്ഷെ ഞങ്ങള് സ്കൂളില് കറക്റ്റാ
അഛയല്ല പക്ഷെ എനിക്ക് പറ്റ യ അബദ്ം എന്താന്നാറ ഞങ്ങടെ ഇവിടെ വീടിന് കുറച്ച് നടന്നു പോയ ഒരു സ്കൂളുണ്ട് ചുമ്മാ ആളുകള് പറഞ്ഞ അവിടെ ചേർക്കല്ലേ. കാരണം ഏറ്റവും കൊറച്ച് പിള്ളേരുള്ളോട്ത്ത് അധി ടീച്ചർമാരീര്ത്തി നോട്സും കംപ്ലീറ്റ് ചെയ്ത് ഞാനിപ്പ ശരിക്കും വെഷമിക്കുവാ അന്ന ആ ഒരു ഇതന്ന് പർഞ്ഞാ ട്യൂഷനീന്ന് ഇവിടെ വരുമ്പൊ ആറേ കാലവൊടാ പിന്നെ വന്നു ഒത്തിരി നേ ഇല്ല ബാഗും തൂക്കിക്കൊണ്ട് പോന്നല്ലേ ഓരട് ത്തിരിക്ക് ഇരുന്നേച്ച് വെല്ലോം കൊടുത്താ കഴിക്കും ചായ കുടിക്കത്തില്ല അന്നേനം കഴി ച്ചിട്ട് കുളിച്ചേച്ചെറങ്ങി എഴുതാനും പഠിക്കാനും ഉള്ളതും കൊണ്ടിരിക്കും. മനസ്സിലായോ അവിടുന്ന് ചെലപ്പൊ പതിനൊന്ന് മണിയാവും എഴുതിയും പഠിച്ചും കഴിയുമ്പം പിന്നെ എത്ര സമയം ഒറങ്ങാൻ കി ട്ടി. പിറ്റേന്ന് അഞ്ച് മണിക്ക്‌ എണ്ണിറ്റാല് മദ്രാസയിലെ പോക്കും കുളി ഇതെല്ലാം നടത്താൻ പ റ്റും മദ്രസ് ആഹ് ശരി ശരി ശരി
ആഹ് ഞാനങ്ങട്ട് വിളിക്കാം.
ആഹ് ശരി
ആഹ്